ആഹ എന്ത ക്കെ വർത്താനം
എന്തൊക്കെയ നല്ല വർത്താനം അങ്ങനെ പോകുന്നു
ആ
എന്താ പണി ചായക്ക് കു
ചായേ പത്ത് കുടിച്ചു അട കുടിച്ചോ
ഞാൻ അങ്ങനെ കുടിച്ചിരിക്കയാ അപ്പൊ ഫോണിലും കളിക്ക ചായയും കുടിച്ച
ആഹ ശരി കടി എന്തേലും ഉണ്ടോ
കടിന്നെന്താ പൂരിണ്ട് രാവിലെ ഉണ്ടാക്കിയ പൂരി അപ്പൊ പിന്നെ കടി ഉണ്ടാക്കിയില്ല അല്ലെ എന്തെങ്കിലും ഉണ്ടാക്കും അല്ലെങ്കിൽ ബേക്കറിയാ
ആഹ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല കുട്ടികള് ജ്യൂസ് കുടിച്ച് അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പ്രത്യേകിച്ചൊന്നും ഉം
വേറെ എന്താ മയണ്ട് ണ്ടൗ
മഴ ഇന്ന് ഉ നല്ല കമ്മിണ്ട് മഴ
ആഹ ഇവിടെ അങ്ങനെന്ത മഴല്ല വേ ല്ല അങ്ങന ഒരു കാലാവസ്ഥയാണ്
ആ അല്ലെ തുണിയളൊക്കെ എങ്ങനെ ഓണാങ്ങണണ്ടോ
ആഹ തുണിയള മഴ ഇതുള്ള പ്രശ്നം
അതാണ് തുണിയളൊക ഉണക്കാനാണ് ക്കെ ദിട്
ആഹ ആഹ
ഒരു സ്മെല്ല് വെക്കാറല്ലോ
ആഹ ശെരിക്ക് കൊണ്ട് വെയിലട്ടി ഉണങ്ങാ ഞാൻ എന്തോ ആ ഞാൻ മെഷീനിൽ ഒന്ന ക ഉണക്കാണ്ട ഇടലാണ് എന്നാൽ തന്നെ വെയിയില് വേണം
വേണം എന്നാ എളുപ്പമുണ്ട് ഞാന് തന്നെ കാട്ടിലൊക്കെ ഉം എളുപ്പമുണ്ട് എന്നാലും എന്നാലും ഒന്ന് വെയില് തട്ടിയാ അത് വേറൊരു ഇതാണ മറ്റേ അത് രണ്ട് വ്യത്യാസണ്ട് വ കെട്ടുന്നതും വ്യത്യാസണ്ട് ഇല്ലാതെ ആയാല്
ഇന്ന് ഞാൻ പൊറത്തി ഇട്ടീനി പിന്നെ അവിടെ ഉടനെ ഇരിക്കണം അത്രയും വെയിലില്ല മഴ പെയ്യാനൊരുങ്ങി കാര്യം പിന്നെ അകത്തന്നെ കൊണ്ടവുംആ ഷീറ്റിട്ടിയില്ല ഇല്ലല്ല ഞാൻ അകത്ത് റൂമിലായല പിന്നെ ആ ഒരു ഞാനും മോനും മാത്രമേ ഉള്ളൂ
ആ അത് ശരി ഏ ഹസ്ബന്റോ
ആ മൂപ്പര് ഗൾഫല്ലേ അപ്പൊ പിന്നെ ഞങ്ങ കിടക്കാത്ത റൂമിലൊരയലാണ്ട് കെട്ടി ആരെ കാണാൻ ആരും കാണാനല്ല കേരുതി
ആ അതന്നെ
ഉണങ്ങാനാണ് പ്രയാസേ
ആ ആ
ഇന്നലെ മിനിഞ്ഞാനെത്തെ നേരം നല്ല വെയിയിലുണ്ടായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം
ആആ വെയിലൊറച്ചീന സാലിയാ ആ ഫോൺ എടുത്ത ഉമ്മാന്റെ
ഇന്ന് പോ ഒയ് വാലെ മക്കൾക്കൊക്കെ
ആ മക്കക്ക് ഒഴിവാണേ തലങ്ങും മലകും ഇങ്ങനെ അടിച്ചാണ് പോ ഗ്രാനാണ് ആ് ഗ്ര ഇന്ന് എന്താവിടെ തറവാട്ടിലെ ആണ്ടുണ്ട് അപ്പൊ അയിന് പോണെ
രാത്രിയാ
ആരാ അപ്പൊ അതിന് പോവാന് ആച്ചത് മാത്ര ചാലൽ ര രണ്ടുനേരം വക്കലുണ്ട് ആ എടുക്കട്ടെ
ആണോ
രണ്ടു നേരം വക്കലാണ്
ഓ ശരി
ഈ രശം പിടിീത്ത അരിയായോണ്ട്
ആഹ് ആഹ വെക്കാൻ എളുപ്പണ്ടല്ലോ
ആഹ് എളുപ്പുണ്ട് അപ്പൊ രണ്ടു നേരം വ വെക്കലാണ് ഉം ഞങ്ങള് മൂന്നാളാണ് എൻന്റെ എനക്ക് മക്കളുള്ളത് ഇവിടെ വീ എട്ടിലും മൂന്നാൾ തന്നെയാണ് ഒരാണും രണ്ട് പെണ്ണും
പുതിയാപ്പിളല്ലേ ഇവിടെ ഉ അയിതിനോട് കുടിച്ചാ
ആഹ ഗ്രാനി അല്ലേ ആഹ അ അയി്മ തൊടല്ലേ ൾക്ക് ഗ്രാന ഇട്ട കൊടുക്ക ഗ്രാനി ഈ മറ്റേ ഗെയിം ഇണ്ട് ണ്ടല്ലോ കണ്ട കാണ ഇപ്പൊ ഗ്രാനി ആ ഗ്രാനി വേണം പറഞ്ഞങ്ങാട് ടിവി ഇണ്ട് ടിവി ഈയ്യേ
ആഹ
മറ്റെ
ടി വി എന്തെങ്കും റീചാർജ് ചെയ്ല്ല അതോ ബ്ലൂടൂത്ത് വൈഫൈ ആ ആ ആ ആ
അയില് കാണാണ് അപ്പൊ തുമ്മാ വന്നിട്ട് പറന്നുടു
ആ അലർജിന്റെ പ്രശ്നാ
കണ്ടുള് തുമ്മാ ഇങ്ങനെ വരുന്നു ഇനി ജലദോഷം മുടിച്ചാനായാല
ആഹ് ജലദോഷം പിടിച്ച ഒരുങ്ങുമ്പോ ഉണ്ടാലുണ്ട് തുമ്പലും ഉ
ആ എന്ത ആവ പെട്ടെന്നന്ന വരുന്നണ്ട് ഇതുവരെ ആ അലർജിൊക്കെ ഞാന് ആ തൊടലല്ല ആ അതെ. ട്ടരാം ട്ടരാം അങ്ങട്ട വെട്ടിക്കൊക്ക് ഒള്ളെടു തീർക്കൊള്ളി.
ആ ആ ഫോണ് കാണുന്നേല്ലാറ് നല്ലത് ടി വി കാണ ഫോണ ഇങ്ങട്ട് അടുത്ത് ഉം
ആ അയിനെ വിട്ട് നിന്നാ വരും നമ്മള് ടിവിന്റെടു തിര ഒക്കങ്ങനെതന്നെ എടുത്താബുട് രിക്കും എന്നിട്ട് ഫോണ് കണ്ട്ഴിഞ്ഞാലണ്ടേ എടുത്ത് കുത്തിർന്ന് കുത്തിർന്ന് ഇപ്പൊടുത്ത് ശീലായിക്കോളും.
ആ
മ് അവിടെ കുട്ടികള് കാണോ ടി വി?
ഇവടെ ടി വി ഇല്ല, ഓന് ഫോണ് കാണും, അല്ലാതെ ടി വി ഇല്ല ടാബ്ണ്ട് ടാബ്മ്മ കാണും.
അല്ലെ ആ ആ എത്ര എത്ര വയസായിക്കണ്?
മൂന്നല്ലേ ആ ആ വേറെ എത് ന്തേലും ഓൺലൈൻ വർക്ക് ഏതേലും
ഇല്ല ഇല്ലല്ല ങ്ങളോ?
ഞാൻ ചെയ്യണൊണ്ട്.
ആ
ഞാന് ഒരു രണ്ട് വർക്കൊക്കെ എം എൽ എം വർക്കാണ് ഞമ്മള് പ്രൊഡക്ടിന്റെ വർ
ആ ആ ഒരുപാടാൾക്കാര് കേൾക്ക താല്പര്യല്ല, ഇതിനന്നെ എനിക്ക് താല്പര്യല്ല.
ആ ആ ആ ഇരിക്കന്നെ ആ അതന്നെ
എന്നാലും മറ്റതൊക്കെ കൊറെയാൾ ക്കാര് ചോദിക്കുണ്ട് കൂടുണ്ടോ
ആ ആ അത് എന്തേലോക്കെയായിട്ട മണ്ടി വര്ണ അത്
ആ ടാ ആ അത് നമ്മളാടെണ്ട് ആ ഇണ്ട് ഇണ്ട് ഇണ്ട്.
ആ ആ അയിന്നെനിക്ക് ചെറിയെ ഗോൾഡ് കോയിൻ ഒക്കെ കിട്ടീന്ന്, ആകാംമ്പാട നല്ല ആ എന്ക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം കിട്ടി.
ഓ അത്ശരി നല്ല വാസന ഉണ്ടായിന്റെ കംഫ
ആ നല്ല മണാണ്, നല്ല വെലയിണ്ട്, നല്ല സാധനമാണ്, എന്താണ്
തെ ആ അതും കേട്ടണ്.
ത്ത ഓ അവരുണ്ട് അവലങ്ങ ഇണ് ഇോ ഉണ്ടോ ചോയിിക്കണ കേക്ക പിന്നെ അങ്ങനെ വേറെ എന്താ വേറെ മോദി കയറോ എന്താ പറയ
ആ മോദി കേരളംൊന്നും അതിലൊന്നും ഞാൻ കൂടിയിട്ടില്ല ഞാൻ ഇത് രണ്ടും ഇ ഞാന് അടിയിലൊക്കെ ഇങ്ങനെ ആള് വന്നപ്പോഴേ നല്ല ഇതായി വരുന്നുണ്ട് അപ്പോൊ എനിക്ക്ിങ്ങനെ ഇൻട്രസ്റ്റ് കൂടി
ആഹ നഞമ്മളട കാ ആള ചേർക്കണംല്ലേ
അ ആ അടക്കാള ഉണ്ടായാല എന്താ മെച്ചാണ് ചേർത്തിട്ടില്ലല്ല നമ്മള അൊണ്ട് കഴ്യണ എടുത്താലും മതി െ ചേർത്തിയാാല എന്താ നമ്മള് ലെവല ഇങ്ങനെ കൂട കൂടി വരും
ആഹ അപ്പൊത് കിട്ടണൊക്കെ ഉണ്ട് ഞാ
ഏ കിട്ടണണ്ടേ ഏ അത് കിട്ടണണ്ട് എനിക്ക് ഞാൻ ഇന്നലെ പോയി വന്ന് വാങ്ങി ഉ ഇന്നലെല്ല മിഞ്ഞ ാണ് പോയി വങ്ങിയത് ആഹ
അവര് വെഹിക്കൽിണ്ട് കൂടണോ കൂട പട്ട
അവിടെ എടുത്തണ്ടോ അപ്പൊ
എന്റെ ഇവിടെ ഇവിടെ കെട്ടിച്ചടുത്തല്ല എറെ വീടിന്റെ അടുത്ത് തപ്പുറത്ത്ുപ്പുറത്തി താത്താരൊക്കെ ഉണ്ട് ഞാൻ പിന്നെ എന്തൊക്കെയ സാധനം വാങ്ങലുണ്ടോല്ലേ സോപ്പ് വാങ്ങീ നീക്കാം പ്പർട്ട് വാങ്ങീന് ലിക്വിഡ് വാങ്ങീന്
ആ ആ
വാങ്ങന
ആഹ അങ്ങനെ കൊല്ല അങ്ങനെ അങ്ങനെ പോണുണ്ട്ല്ലേ ആ ഏ ആ അല്ല ഒറ്റ വ ആ വീട് അ എന്താ വേറെ പോയതാ
ആഹ് ഞങ്ങിപ്പോ വേറെ പോയിട്ട് ഒരു വർഷം ട്ടാ ആവണള്ളൂ പതിനൊന്ന്‌ മാസായി
ഒരു ഒരു കുട്ടിയല്ലെ ഒള്ളു
ഒരാളെ ഒള്ളൂ
ഏ ഏ അത് ശെരി
വീടാവട്ടെ ന്നിട്ട് നിർത്തി പോരാ ണങ്ങനെ വീടാ വെട്ടേണങനെ പോലടങ്ങി ഇനി നിർത്തി പോരണംന്ന്ങ്ങനെ പറയും വീ നാട്ടിൽ നിന്നൊന്നും വീട് ഉണ്ടാവൂലറഞ്ഞാണ്ട്
ശെരിയാണ് അല്ല കല്യാണം കഴിഞ്ഞിട്ട് എത്രായി
കല്യാണം കഴിഞ്ഞിട്ടപ്പൊ പ പത്ത് വർഷം
പത്ത് വർഷം ആ ആ ശെരി ഗ്യാപ്പ്ണ്ടല്ലോ നല്ല ഗ്യാപ്പ്ണ്ടല്ലോ ഹ് ഹ് ഹ് ഹ് ഞാന ആ അതാ ചോദിച്ചത് ഹ് ഹ് ഹ് ഹ് ഹെ ഹെ
ഒരോ ഒരോ പ്രശ്ന ങ്ങള് ടെ പി സിയോടിയാണ്ന്ന് പറഞ്ഞു
ആ ഉം ഉം ഉം ഉം ഒ ക്കെ ശെരിയാവും ഹ് ഹ്
അതെ
പിന്നെ പി സി ഡിക്കൊക്കെ ഈ വേസ്റ്റേജ് അറിയുന്നുണ്ടെങ്കി അതിലൊക്കെ ഉണ്ട് ട്ടോ സപ്ലിമെന്ററി ണ്ട് കുടിച്ചാലൊക്കെ നല്ല കൊറേ ആൾക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട് ഉ നമ്മുക്ക് അറിയുന്ന ഞമ്മക്ക് പറഞ്ഞ കൊടുക്കണല്ലോ അതാണ് നിങ്ങക്ക് കൂടണങ്കിൽ കൂടിങ്ങാണ്ടും കുടിച്ചോക്കാ അതല്ല ഇപ്പൊ അട്ത്ത്ണ്ട് ആ സപ്ലിമെന്ററികളൊക്കെ ണ്ട് ഞാൻ കൊറെ ഞാൻ തൈറോഡിന് കുടിക്കണണ്ടായിരുന്നു നല്ല മാറ്റണ്ട് മ് മ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൂടണം താല്പര്യക്കെ ഉണ്ടെങ്കി വരോണ്ടൂ ഞമ്മക്ക് ഒരാളെ കൂട്ട്യാലും ഞമ്മക്കയിന് ഹ് അന്ന് കെറ ചെന്ത്ണ്ട്
ആഹ് ആഹ്
ഓരോന്ന് അങ്ങനെ ആയികണ്ട്ങ്ങനെ നടക്കുന്നുണ്ട് ജീവിച്ചു പോണ്ടേ എന്തെങ്കിലും കഴിഞ്ഞണ്ട് ജീവിച്ചാതെ നടക്കൂലല്ലോല്ലേ പണം വേണംമ്മക്ക് ആഹ് ജനിച്ചിട്ടും കാര്യല്ല അതിന് നമ്മക്ക് പൈസ വേണം ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ജീവിച്ച് പോകു
ആഹ് അതാണ് പോരാ ഒരാളൊന്നും നയിച്ചിട്ട് നടക്കൂല ഒന്നാള് കുട്ടികള് പഠിപ്പും കാര്യഎ
ആ അല്ലാതും വേണ്ടേ ഇവിടെ വ ഒക്കപ്പാടെ കഴിയുമ്പോത്തിനേ ഒരാളെ കൊണ്ടൊന്നും ആവണില്ല കിട്ടണില്ല ഒന്നും അയിമിന്ന് മ് ഒന്ന് കൊടുത്ത ക്
ത്തയ ആയിരത്തഞ്ഞു
ആ അതാ
ഓരോന്ന് അറിയാതെ എങ്ങനെ നടക്കുന്നുണ്ട് ജീവിച്ചു പോണ്ടേ
മ് അങ്ങനെ ആ ശരില്ല ശരില്ല